കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് ഈ തലമുറ നേരിടുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയെ പറ്റിയാണ്.
ആഹ് ഏറ്റവും നല്ല വിഷയം തന്നെയാണത്
ആഹ് കാരണം ആഹ് ഇന്ന് ഞാൻ ശ്രദ്ധിച്ചെടത്തോളം ആഹ് ഇന്നെയുള്ള തലമുറയിലുള്ള ആൾക്കാര് കൂടുതലും പുറത്തോട്ട് പോയാണ് വിദ്യാഭ്യാസം തേടി പോകുന്നത്, പണ്ടുള്ള ആൾക്കാര് അധികം പുറ ത്തോട്ട് പോയുള്ള അറിവൊന്നും എനിക്കില്ല, ഏഹ് ഇന്ന ത്തെ വിദ്യാഭ്യാസ മേഖലയെ പറ്റി പറയാനാണെങ്കില് ഏഹ് കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്, പഴയതിനെക്കാട്ടി ഒത്തിരി ആധുനികമായിട്ട് നന്നായി മിക ച്ച ഒരു വിദ്യാഭ്യാസ രംഗമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കൂടുതൽ ആൾക്കാരും പുറത്തോട്ട് അബ്രോഡ്സിലാണ് പോയി കൂടുതലും സ്റ്റഡി എടുക്കുന്നത്
ആഹ് പറഞ്ഞത് സത്യമാണ്, പറഞ്ഞത് സത്യമാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖല നല്ല രീതി തി മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അത് കെട്ടിടങ്ങളിലും അവിടെ ന്യൂന പുതിയ ന്യൂജനറേഷൻ ഓരോരോ ഉപകരണങ്ങളിലും എന്താ കാലത്തിനനുസരിച്ച് സ സഞ്ചരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ അതെ എന്റെ അഭിപ്രായം ശരിയാണോന്ന് എനി ക്കറിയത്തില്ല ഏറ്റവും കൂടുതലും പണ്ട് നമ്മള് പഠിച്ച ഓല ഓലയോ അല്ലെങ്കിൽ ഓടോ മേഞ്ഞ സ്കൂൾ കെട്ടിടങ്ങളിൽ നിന്നും ഇപ്പൊ ഹൈടെക് ആയിട്ടുള്ള സ്കൂൾ കെട്ടിടങ്ങൾ വന്നു. പക്ഷെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഒരു മാറ്റവും ഇന്നേ വരെ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് നമ്മളിപ്പോ എന്തുവാ ഗണിതത്തിലായാലും സയൻസിലായാലും എന്തിലായാലും പഠിച്ചതൊന്നും നമ്മുടെ ജീവിത ത്തിലത് പ്രാബല്യം അത് അതിനെ പറ്റി അതിനെ കൊണ്ട് നമുക്കൊരു ഉപകാര രമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പായിട്ടും പറയാം ഇല്ല കാരണം നമ്മൾ ഓരോ രാത്രിയും പകലാക്കിയിരുന്ന് പല കാര്യങ്ങളും പഠിച്ചിട്ട് അത് നമ്മുടെ നിത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിലോ ഒന്നും നമുക്ക് വല്ല്യ ഏഹ് ഉപയോഗ ഉപയോഗം ഉള്ളൊന്നുംമായിട്ട് വന്നിട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നു ഇപ്പോഴത്തെ പാഠ്യപദ്ധതിയിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങള് നമുക്ക് വരുത്തേണ്ടതുണ്ട്. ഏറ്റവും കൂടുതല് അ അതൊക്കെ കൊണ്ടായിരിക്കാം നമ്മുടെ വിദ്യാഭ്യാസത്തിനേക്കാൾ മറ്റുള്ള രാജ്യങ്ങളിൽ വിദ്യാഭ്യാസ സവും ജോലിയും നല്ലതാണ് എന്നുള്ള രീതിക്ക് നമ്മുടെ നമ്മുടെ മക്കളായാലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ കണ്ടുവരുന്നത് അങ്ങോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം. അവിടെ എനിക്ക് തോന്നുന്നു ഒത്തിരി ഒ അത് പടി ഇപ്പ നമ്മടെ എന്ന് പറയുമ്പോഴത്തേക്കും പത്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പ്ലസ് ടു കഴിയണം പ്ലസ് ടു കഴിഞ്ഞാൽ അവിടെക്ക് ഡിഗ്രി ഡിഗ്രി ഗ്രാജുവേഷൻ വേണം ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പി എച്ച് ഡി അങ്ങനെ അങ്ങനെ ഓരോരോ ഇതുണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞെങ്കിലും വെറുതെ അത് വെറും ഒരു സർട്ടിഫിക്കറ്റിൽ ഒതുങ്ങാൻ ഉള്ള രീതിയില് ഉള്ള തോന്നുന്നു കാരണം ഇപ്പൊ ഒരു പി എച്ച് ഡി ആയാലും ഒരു ഗ്രാജുവേറ്റ് നമ്മുടെ നാട്ടിലൊരു പത്തിരുപത് ഇരുപത്തയ്യായിരം രൂപക്ക് മുകളിലോട്ട് സ്റ്റാർട്ടിങ്ങിലോ രണ്ട് വർഷം കൂടിയാലോ കിട്ടുന്നന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ കൊണ്ടായിരിക്കും നമ്മുടെ ആൾക്കാാര് കൂടുതലും പുറം രാജ്യത്തോട്ട് ആശ്രയിക്കുന്നതെന്ന് തോന്നുന്നു അവരെ ഒരു സർട്ടിഫിക്കറ്റ്ന് അതാ അവരുടെ ഒരു സർട്ടിഫിക്കറ്റിന് നമ്മുടെ ലോകത്തെമ്പാടും വാല്യൂള്ള സർട്ടിഫിക്കറ്റാ
പക്ഷെ എനിക്ക് തോന്നുന്നു കൊറോണക്ക് ശേഷമാണ് ഇത്രേം വലിയൊരു മാറ്റം ഈ വിദ്യാഭ്യാസ സ മേഖലൽ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കൊറോണ സമയത്ത് കൂടുതലും ഓൺലൈൻ സ്റ്റഡീ സായിരുന്നു ഏ പുറത്തിറങ്ങാൻ പറ്റാത്ത ലോക്ക്ഡൌൺ സാഹചര്യങ്ങളിലൊക്കെയും ആദ്യം ഓൺലൈൻ സ്റ്റഡീസ് വന്നതോടു കൂടി കുട്ടികൾ പുസ്തകങ്ങളിൽ നിന്നും മൊബൈലിലേക്ക് ടാബിലേക്ക് ലാ പ്ടോപ്പിലേക്ക് പെട്ടെന്നരു മാറ്റമാണ് ഉണ്ടായത്
സത്യം പണ്ടൊക്കെയന്ന് പറയുമ്പഴത്തേക്കും നമ്മള് ഒത്തിരി കഥകള് വായിച്ചിട്ടുണ്ട് ഒത്തിരി കഥകള് ഒത്തിരി പാട്ടുകള് അങ്ങനെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പുസ്തകങ്ങളായിരുന്നു അത് ലുബരി നമ്മള് ലൈബ്രറിൽ പോയി നമ്മൾ ഓരോ ടെക്സ്റ്റും എടുത്ത് വായിക്കും പക്ഷെ ഇപ്പ ഏറ്റവും കൂടുതൽ കുട്ടികള് ഫോണിൽ തന്നെ അത് വായി കെയും പക്ഷെ അതിൽ ഈ നമ്മൾ ഓരോ പുസ്തകം വായിക്കുന്നതിന്റെ ഒരു സംഗി ഒരു സുഖവും ഒരു ഒരിക്കലും ഒരു ഫോണ് കിട്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല
ആ അതെ കാരണം കൊറോണക്ക് ശേഷമാണ് കൂടുതലും കുട്ടികളെ ഹ സാങ്കേതിക വിദ്യ മാറ്റം വന്ന് എല്ലാവരും ഫോണ് ലാപ് ടോപ് അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് മാറിയത് കൂടുതലും കുട്ടികളുടെ ഫോണിന്റെ ഉപയോഗം തന്നെ കൂടിയത് എനിക്ക് തോന്നുന്നു കൊറോണ ക്ക് ശേഷം ഉണ്ടായ ആ ഒരു പഠനത്തിലുണ്ടായ മാറ്റം കൊണ്ടായിരിക്കാം ഓൺലൈൻ സ്റ്റഡീസ് കുട്ടികളെ ഒത്തിരി ബാധിച്ചിട്ടുണ്ട് കാരണം ഇന്നത്തെ ത്തെ കുട്ടികൾ ഫോണിൽ നിന്ന് തല എടുക്കുന്നില്ല കൂടുതലും കുട്ടികള് ഫോൺ ഉപയോഗത്തിലോട്ട് അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാ അവർക്ക് ഒരു പുസ്തകം എടുത്തു കൊടുത്ത് പും പുസ്തകം വായിക്കാൻ പറഞ്ഞാ കുട്ടികൾ തള്ളി മാറ്റും അവർക്ക് ഫോണാണ് വേണ്ടത് ആ ഒരു ചിന്താതിരിട്ട് മാറിയത് എനിക്ക് തോന്നുന്നു കൊറോണക്ക് ശേഷം ഉണ്ടായ ഒരു വിദ്യാഭ്യാസ രംഗത്തിലെ മാറ്റം തന്നെയാണ് കുട്ടികളെ ഇന്നത്തെ കാലത്തെ കുട്ടികളെ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് മാറ്റിയത് കൂടുതലും കാരണം കൊറോണ ക്ക് ശേഷം ആ ഓൺലൈൻ സ്റ്റഡീസിന് വേണ്ടി എല്ലാവരും ഫോണ് ഫോൺ ഇല്ലാത്തവർക്ക് ഫോൺ ഉണ്ടാക്കി കൊടുക്കുന്നു ഉണ്ടാക്കിടുത്തതൊക്കെ നല്ലതാണ് പക്ഷെ ആ ഒരു മാറ്റമാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിലെ കു കുട്ടികളെ ഇത്രയും ഫോൺ അഡിക്ഷനിലേക്കും അല്ലെങ്ക സ്ക്രീൻ അഡിക്ഷനിലേക്ക് മാറ്റിയത് പണ്ടത്തെ കുട്ടികൾ കൂടുതലും പുസ്തകങ്ങൾ വായിക്കുക എഴുതുക ഒരു പെൻസിൽ എടുത്ത് അവരുടെ കൈ കൊടു അവർക്കതൊരു കൗതുകമായിരുന്നു പണ്ടുള്ളത് എന്റെറെയൊക്കെ കുട്ടിക്കാലം അങ്ങനെയ ആയിരുന്നു കാരണം ഒരു പേന കാര്ണം നമുക്ക് ആദ്യമേ പെൻസിലാ തെരുന്നത് അന്നത്തെ കാലത്ത് ത്ത് ഒരു
പണ്ട് നമ്മള് പെൻസിൽ വല്ലായിരുന്നല്ലോ. നമ്മള് പണ്ട് എല്ലാം ആശാമ്പള്ളി കുടുംബൾ എന്ന് പറഞ് ചെലട്ത്തുണ്ടായിര് പണ്ട് അഹ് അതാ നമ്മള് ഏറ്റവും കൂടുതൽ എന്നെ പണ്ടൊരു ആശാട്ട്ന്ന് പറഞ്ഞൊരു ഒര് ടീച്ചറുണ്ട് ആഷാട്ടി ആഹ് ടീച്ചർ പക്ഷേ പണ്ട് എൻ്റെ അപൂപ്പം മാർ ഏയ്ജ് തൊട്ടേ ഇങ്ങനെ പഠിപ്പിക്ന ആ നല്ല പ്രായമ് നല്ല ഏയ്ജ്ണ്ട് ആയ ആയമ്മ പക്ഷെ നമ്മടെ മണ്ണില്ലേ തറയിലോട്ട് മണ്ണി ഇടുത്ത് ആ മണ്ണിന്റെകത്തായിര്ന്നു ഓരോ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്നത് കാരണം ഏറ്റവും കൂടുതല് എനിക്ക് തോന്നുന്ന അക്ഷരങ്ങളെ കഴിയും ഏറ്റവും കൂടുതൽ നമ്മൾ മണ്ണുവായിട്ട് ആദ്യം എണങ്ങട്ട് എന്ന്ള്ള രീതിയിലായിരി പണ്ടുകാലത്ത് ഇങ്ങനൊക്കെ ചെയ്തു വന്നത്. പക്ഷെ നമു നമുക്കപ്പൊ മണ്ണ് പറ്റിയതൊന്ന് പറഞ്ഞ് നമുക്ക് ഒരു അലർജിയോ നമുക്കത് റാശസോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പഴത്തെ നമ്മടെ കുട്ടികൾക്ക് പൊറത്തോട്ട് എറങ്ങിയ അത്തറ ആശ്വസാ എന്താ മണ്ണിന് അലർജിയാ
അതെ അതെ അതാ ആ ഒരു വിദ്യാഭ്യാസ മേഖല ഒത്തിരി ഇന്നത്തെ കുട്ടികളെ ബാധിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കി തന്നെ പറയാം ആ ഒരു മാറ്റം നല്യൊരു മാറ്റം തന്നെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയെ അത് ബാധി യിക്കുന്നത് ഇപ് ഇപ്പഴ്ത്തെ കുട്ടികളാണെങ്കി ഒരു പേനയോ ഒരു പെൻസിലോ എടുത്ത് കൊടുത്താ അവർക്കത് വേണ്ട ഫോൺോ ഫോണിനാത്ത് എന്തെങ്കിലും ഒരു കാർട്ടൂൺ ആവട്ട് അതിനി പഠിക്കുന്ന ഒരു എന്താ സ്കൂളുകളിൽ നിന്നാണെങ്കിലും ആക്ഷൻ സോങ്സ് പഠിപ്പിച്ച് ഹ് വാട്സപ്പിൽ ഇട്ട് കൊടുക്കും ടീച്ചർമാര മാതാപിതാക്കളോട് പറയുന്ന കു കുട്ടികളെ കാണിച്ചോടും. അപ്പം അവർക്കതൊരു സ്ക്രീൻ സ്പേയ്സ് ഒണ്ടാവാണെന്നുള്ള കാര്യം ഇവരാരും ചിന്തിക്കുന്നില്ല. എന്നിട്ട് നാളെ ഈ കുട് കുട്ടികള് ഫോൺ കാണുമ്പോൾ ഈ കാണുന്ന ടീച്ചർമാർ തന്നെ പറയാണ് അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടു ക്കെരുത് എന്തെന്നാൽ ഇവര് തന്നെ ഒരാ ആക്ഷൻ സോങ് ആണെങ്കിലും വാട്സപ്പിൽ അയച്ചിട്ട് കുട്ടികളെ കാണിച്ച് പഠിപ്പിക്കൂ എന്നാ അവര് പറയുന്നേ എന്നട്ട് ഇവര് തന്നെ പിന്നെ പറയും കുട്ടികൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് ഇതൊക്കെ അതാണ് ഇപ്പോത്തെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം ഞാൻ നോക്കി നോക്കിയിട്ട് കുഞ്ഞുകുട്ടികൾടെ കാര്യം അങ്ങനെയാണെങ്കി പിന്നെ വലിയവരുടെ കാര്യം പറയാണെങ്കി എല്ലാവരും കൂടുതലും ഇപ്പൊ ആരും തന്നെ ഈ എന്താ നമ്മടെ നാട്ടിത്തന്നെ പഠിച്ച് നമ്മുടെ നാട്ടിൽ അയ്നുള്ള സൗകര്യങ്ങൾ ഒണ്ടെങ്കിൽ പോലും ആ കൂടുതല് ആളുകളും നാട്ടിൽ നിന്ന് പഠി ക്കൊയോ ഒന്നും ചെയ്യാതെ തന്നെ എല്ലാവരും പൊറത്തോട്ട് നോക്ക ക്കാനാണ്. കൂടുതലും താല്പര്യപ്പെടുന്നത് ദൂരെ പോയിന്ന് പഠിക്കേ എന്നാൽ നമ്മടെ നാട്ട് നാട്ടിലുള്ള വിദ്യാഭ്യാസം ഒന്ന് ഉയർത്തണമെങ്കി ഇവരെക്കെ നമ്മടെ നാട്ടി നിന്നും കൂടെ പഠിക്കെണ്ടേ എന്നാ ഇവരാരും അതിനെപ്പറ്റി മറ്റൊന്നും ചിന്തിക്കാതെ. എല്ലാവരും പൊറത്തോട്ട് പോവാനൊള്ള തെരക്കിലാ. പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാ ഞാൻ പൊറത്താ സ്കൂള് പോയി പഠിച്ചോളാം ആ അല്ലെങ്കി ഞാൻ വേറെ എവിടെലും പോയി പഠിച്ചോളാം എന്നുള്ളൊരു ചിന്താഗതി ഇപ്പോഴല്ലേ കൂടുതലും എന്നാ നമ്മള കേരളത്തിന് അകത്ത് തന്നെ ഒത്തി ഒത്തിരി ഹയർ സ്റ്റഡീസിനൊള്ള സൗകര്യങ്ങൾ ഒണ്ടായെങ്കിൽ പോലും ആരും അതിനെപ്പറ്റി ഒന്നും ചിന്തി ചിന്തിക്കുന്നില്ല വേണ്ട കേരളത്തിലാണോ. എനിക്ക് വേണ്ട ഞാൻ പൊറത്തു പോയി പഠിച്ചോളാ. അങ്ങനെ ഒരു ചിന്താഗതിയാ എല്ലാവർക്കും ഒള്ളത്
പക്ഷെ നമക്ക് ഏറ്റവും കൂടുതൽ ഇതിനോട് ഞാൻ യോജിക്കുന്നു എ എങ്കിൽ പിന്നെയും ഞാൻ പറയുന്നതെനിക്ക് തോന്ന്ന്നു. ഏറ്റവും കൂടുതലും നമുക്ക് ഇപ്പ ഇപ്പ ഇത്രയും കെടന്ന് കഷ്ടപ്പാട്പ്പെട്ട് നമ്മൾ പഠിച്ചിട്ടും നമുക്ക് ഇവിടെ കിട്ടുന്ന സാലറി വെറും കൊറവായിട്ടാ തോന്നുന്നുള്ളൂ കാരണം നമ്മള് പഠി പഠിച്ചതിന്റതോ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യത്തിന്റതോ ആയിട്ട് ഉള്ള ഒരു മൂല്യൊള്ളാ സാലറി നമുക്ക് ഇവിടെ കിട്ടത്തില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽന്ന് പറയുമ്പോ നമ്മ്ട ഇവിട കൊറ ഒ ഒട്ടുമിക്ക ആൾക്കാരും സാമ്പത്തിക നില ഒരു ഒരു പരിധി വരെ കൊറഞ്ഞായിട്ട് നിക്കുന്ന ആൾക്കാരാ കൂടുതലും കാരണം ഏറ്റവും കൂടുതൽ പണ ക്കാരായിട്ടുള്ളത് കൊറച്ചു പേരും ബാക്കിയുള്ളവരെല്ലാം- താഴെ തട്ടുന്നൊക്കെ വരുന്നവരാ അപ്പൊ ഏറ്റവും കൂടുതൽ പഠിച്ച് എങ്ങനെങ്കിലും നമ്മള കുടുംബത്തെയും നമ്മുടെ അച്ഛനേം അമ്മേനേം എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ നോക്കണം- അതിന് ഇവിടെ നിന്നാ പറ്റത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടായിരിക്കാം പലരും ഏറ്റവും കൂടുതൽ കൂടുതല് പൊറം രാജ്യങ്ങളെ ആ ആശ്രയിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ചെന്നാലവർടെ ജീ ജീവിതം സെറ്റിൽഡ് ആണ് കാരണം പിന്നെ അവർക്ക് പുറോട്ട് ച്ചി നോക്ക ക്കണ്ട ആവശ്യമില്ല ജോലി. വീട് വെക്കുക, അവിടെ സെറ്റിൽ ആകുക അല്ലെങ്കിൽ വീ നാട്ടിലോട്ട് പൈസ അയച്ച്. അച്ഛനേ അമ്മേനേം ആത്തി അങ്ങോട്ട് കൊണ്ടുപോകുകയോ തിരിച്ചു വന്ന് നല്ല രീതിൽ ജീവിക്കുകയോ ചെയ്യാം. ഏറ്റവും കൂടുതൽ.. പാട്ട്യ പദ്ധതിക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിനനുസരിച്ചുള്ള വ്യവസായ.. സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ വെ മാത്രമേ, നമുക്ക് ആ രീതിക്കുള്ള മുന്നേറ്റങ്ങൾ നടക്കുകയുള്ളു. അല്ലാതെ എനിക്ക് തോന്നുന്നു ഒ എത്ര നമ്മള് പരിശ്രമിച്ച.. ആലും ഇവിടെ നൽിക്കാൻ ആരും പോകുന്നില്ലന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
ആ അതെതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ കുറവുകളായിട്ട് തന്നെ നമുക്ക് കാണാം. ഇതൊക്കെ കാരണം ആ അല്ലെങ്കിൽ, നമ്മളുടെ വിദ്യാഭ്യാസ മേഖല ഉയർത്തുക എന്നത് ഓരോരുത്തരുടെയും കടമയാണെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല.
ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതല് നമ്മക്ക് നമ്മുടെ രാ നമ്മുടെ നാട്ടിലിപ്പ ഏറ്റവും കൂടുതൽ സമ്പത്ത് വെ സം സമ്പത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന- പൊറം രാജ്യങ്ങളിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക്. ഏ ടാക്സ് വഴിയായാലും അങ്ങനെ ആയാലും ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നത്.
അതെ അതെ-
ഇവ ഗൾഫ് രാജ്യങ്ങളിലായാലും യൂറോപ്പ് രാജ്യങ്ങളിലായാലും. ജോലി ചെയ്യുന്ന മലയാളികളാണല്ലോ നമ്മുടെ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതല് - എന്തുവ ആഹ് ഒരു വെ ആ ന്ത് അടിസ്ഥാനത്തിൽ നമുക്ക്.. ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ആ രീതിക്കും കൂടിയാണ്.
അതെ അതെ.